ഹലോ
ഹലോ
ആഹ് ആഹ് കേക്കാല്ലോ ഹലോ
ആ
ഹലോ കേക്ക്ണ്ടോ
നല്ലത തന്നെ ആ കേൾക്കുന്നുണ്ട് പറി നല്ല വിശേഷം എന്ന അവിടെ എങ്ങനെ ടൗണൊ ടുത്താണോ
പിന്ന ഇപ്പൊ പെരുന്നാളക്ക ആയല്ലോ എന്ന വേ
അഹ് എങ്ങനെയാണ് സാധന പ്പോ വാങ്ങ ഓൺലൈൻ ആയിട്ടാണോ വാങ്ങാറ് ഇപ്പ അങ്ങനെയല്ലേ ഓൺലൈനാണല്ലോ കൂടുതൽ
നമുക്കിഷ്ടം പോലെ കടകളുണ്ട് നമ്മടെ വീടിനടുത്തുണ്ട് പിന്ന നമ്മളെങ്ങോട്ട് റോഡിലോട്ട് ഭങ്ങിയ മൊത്തം നിലകളാ സിറ്റി ആയതോണ്ടെ
അഹ് ആ ആ അഹ് അങ്ങനല്ലേ അ ആഹ് ഇങ്ങോട്ടൊക്കെ ഞങ്ങള് കൂടുതലും ഓൺലൈനായിട്ട് ന്നെ വാങ്ങാറ് ഓൺ ഇപ്പൊ എല്ലാ ഒക്കെ വീട്ടില് എത്തിച്ചുരുവല്ലോ ഓടർ കൊടുത്തൊക്ക് കൂടുതലും
ഉം പ്പം കടകളൊ കൊതുവാണോ
ഏ ആ കടകളൊക്കെ ഉണ്ടെ അങ്ങനെ ന ഞാന് ടൗണല്ല എന്നാലും ഉം കടകളൊെ ക്കൊണ്ട് ക്ഷെ ഓൺലൈൻ പരിപാടി നല്ല കൂടുതലായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ എല്ലാരും ഓൺലൈൻ ആയിട്ട് ആളുകൾ സാധനം വാങ്ങിയിട്ടു ആ അപ്പ നമുക്ക് ഒന്നൂടെ ആ എത്തിക്കും അ പിന്നെ നമുക്ക് ഒന്നും കൂടെ ന നന്നായിട്ട് തോന്നും ഓൺലൈനായിട്ട് വാങ്ങുമ്പഴെ
ഉം ഉം നല്ല സാനങ്ങള് കിട്ടുംല്ലേ
ആ സാധനങ്ങൾ നൽ നന്നായി നല്ലത് തന്നെയാണ് പിന്നെ നമു ഇതെന്തേലും കൊഴപ്പണ്ട് ഏ സാനം ക്വാളിറ്റി കൊറവൊക്കെ ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്താല് ക്യാഷ് നഷ്ടപ്പെടുന്നൊന്നുല്ല എക്കൗണ്ടി കയറുന്നുണ്ട് ക്യാഷ്
ഓ അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല
ആ കൊഴപ്പെല്ല ആ ക്യാഷ് നഷ്ടപ്പെടുന്നൊന്നൂല്യ
മ്മക്ക് വിശ്വസിച്ച് വാങ് ങ്ങാം അപ്പം
ആ വാങ്ങാൻ പറ്റും ഓ വാങ്ങാൻ പറ്റും പിന്നെങ്ങനെ ഹോട്ടൽ ഫുഡ് ഹോട്ടൽ ഫുഡൊക്കെ കഴിക്യോ ഓർഡർ ആക്കാറുണ്ടോ
ഇല്ലാ ഇവിടെ അങ്ങനെ ഹോട്ടൽ ഫുഡ് എല്ലാം കൊറവാ. ഇവിടെ വീട്ടി തന്നെയല്ലാം ചെയ്യുന്നത്
ആ അല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയോ
എല്ലാം ഉണ്ടാക്കും ആ
ആ ആ
കാര്യങ്ങളൊക്കെ
ട്യൂബില് നോക്കിയാ തന്നെ ആ അറിയാത്തത് നമുക്ക് യൂട്യൂബിൽ നോക്കിയ അറിയാൻ പറ്റൂല്ലോ ങ് ഹോ ഓ അതെ മ്
ചേമ നന്നായിരിക്കും
ആഅതന്നെ തന്നെ ആ നമ്മള് നമ്മള് വീട്ടിലുണ്ടാവും കെമിക്കൽ ഒന്നും ഇല്ലാതെ നല്ല ഭക്ഷണം കഴിക്കാം അങ്ങനെ
അതതെ വീട്ടിലെ കയിച്ചിട്ടും തന്നെ ഓരോരോ അസുഖങ്ങളാ പിന്നെ ഹോട്ടൽ ഫുഡും കൂടെ ആയ ന്നെ പറയേണ്ട കാര്യല്ലല്ലോ
ആ മ്
കഴിവതും പുറത്തൊന്നും മേടിക്കാറില്ല വീട്ടില് തന്നാ
ആ
അത്
ആ ആ
പിന്നെ
മന്തി അവക്ക് വീട്ടിലിണ്ടക്കുവോ
ഇല്ലടാ മന്തി അങ്ങനെ നമ്മള് വലുതായിട്ട് അതിന്റെ ഇതല്ല നമ്മൾ ഒരു പ്രാവശ്യം അങ്ങണ്ടേ വേടിച്ചിട്ടുള്ളൂ അപ്പം തന്നെ പിള്ളേർക്ക് അങ്ങനെ അധികം പിടിച്ചില
ആ ആ വീട്ടില് ഇണ്ടാ ഒരിക്കലും ടസ്റ്റ് തന്നാണല്ലോ നമ്മള് ഹോട്ടിലിന്നോണ്ട തന്നെയാണ് വീട്ടിലുണ്ടാക്കുമ്പഴും ഞാൻ വീട്ടിലുണ്ട് കൂടുതലും വീട്ടിലിണ്ടാ
മ് മ് എന്റെ റെസിപ്പി പറ റെസിപ്പി പറഞ്ഞ ഞാനും ട്രൈ ചെയ് എന്റെ റെസിപ്പി
ആ ആ അത് പിന്നെ നമ്മള് ബസ്മതിയരി ഉണ്ടല്ലോ പിന്നെ ബസ്മതി ആ അതിന്റെ ആ നീളം കൂടിയ നീളം കൂടിയ ആ റൈസ് മറ്റേ വെള്ള റൈസ് സുണ്ട് ആ മറ്റേ ചോറി ഒര് എന്താ പറയാ തവിട് കളറായിട്ടുള്ള റൈസും ഉണ്ട് അതില് വെള്ളറൈസ് വാങ്ങ അത് മറ്റേ റൈസ് വാങ്ങ ചോപ്പ് റൈസ് വാങ്ങ ചോപ്പല്ലാട്ടോ അവര് അരിന്റെ കളറ് തന്നെ നമ്മള് മറ്റേ അരിന്റെ കളർ തന്നുള്ള റൈസ്ണ്ട് ആ റൈസ് വാങ്ങാം അതിങ്ങെനെ അര മണി കൂറ് അര മണി അ അരമണിക്കൂറ് നമ്മള് വെള്ളത്തിൽ കുതിർത്തി വെക്കണം
മ്
നന്നായിട്ട് കഴുകിട്ട് അരമണിക്കൂറ് വെളത്തിലിട്ടേക ആരാ അപ്പോയേക്കും നമ്മളെന്ത- മറ്റേ ഏ ചിക്കന് ചിക്കാനാണെങ്കില് ചി ക്കന് അത് നന്നായിട്ട് കഴുകി വൃത്തിയാ എന്നിട്ട് അതില് ഏ നമ്മള്ക് മന്തി മസാല കിട്ടൂ അറേബ്യൻ മസാല അത് കുരുമൊളക് പ് പൊടി മഞ്ഞപ്പൊടി പിന്നെ തൈര് ണ്ടെങ്കി തൈര് കൊർച് തൈര് രണ്ട് സ്പൂണ് - തൈര് പിന്നാ മറ്റേ മാഗി ക്യൂബ്ണ്ടല്ലോ അത് അത് ര- ഒന്നോ രണ്ടോ അത് നമ്മള- ഇഷ്ടം പോലെ അങ്ങനെ- ഒരു കിലോന്ട്ടോ ഒരിലോ വെക്കാ ണെങ്കില് ഇള്ളതാണ് പറീന്ന അളവാണ് പറീണത്- എ മാഗി ക്യൂബ് പിന്നെ കുരുമുളകും പൊടി പിന്നെ മേ മന്തി മസാല പ്പൊടി പിന്നെ രണ്ട് ഒര് അര ക്ലാസ് മറ്റേ സൺഫ്ലവർ ഓയില് അതൊക്ക കൂടിയിട്ട് കളറ് ചേർ- താണെങ്കില് അ കളറ് അല്ല നാ കള റൊന്നും കു ചേർത്തലില്ല അതോ കൂടി നന്നായ്ട്ട് കൊഴച്ചിട്ട് ഒര് ഒരു മണിക്കൂറോളം റെസ്റ്റ്യ്യാൻ വെക്കഫ്രിഡ്ജിതന്നെ വെക്ക. ഏ ആന്ന്ട്ട് അ അരി തെളക്കാം വെള്ളംഅടുപ്പ് അ അ ഹ്മ് നമ്മള് വെച്ച് ഊറ്റിയാണ് വേവിച്ചിട്ട് അരി ഊറ്റിയെട്ക്കാണ് ചെയ്യ ചോറ് ഊ- റ്റെടുക്കാണ് ചെയ്യ അപ്പൊ അതിന് ഒരു കുടുക്കൽ ആ ഒരു കുടിക്കൽ വെള്ളം തിളപ്പിച്ചിട്ട് അതില് ഏലക്കായ ഒരു അഞ്ചാറ് ഏലക്കായ മറ്റേ പട്ടയും കറാമ്പൂ പ്ല്ലേ പട്ടയും കറാമ്പൂക്കല്ലേ അതൊക്കെ അറിയില്ലേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഉം
ഉം
ഹലോ ഹലോ.
ആഹ്
ആഹ് കേൾക്കാൻ ല്ലേ?
അറിയ അറിയാം